ഹലോ കേൾക്കുന്നില്ലേ?
ഓക്കെ കേക്കാം കേ
ഓ എന്തുണ്ട് വിശേഷം?
വിശേഷം, മഴക്കോളാ വന്നിട്ട് പോയി, ഇപ്പൊ വെയിലടിച്ചു
ഓ അത്ശെരി.
ഓ അവിടെ എന്നാ ഉണ്ട് വിശേഷം മഴയാണോ?
ഇവിടെ രാവിലെ മുതൽ നല്ല മഴ ണ്ടായിരുന്നു, പിന്നെ എന്താ പറയാ ഇപ്പൊ ഇച്ചിരി മഴ കുറഞ്ഞു. ഇപ്പൊ വെയിലറക്കിണ്ട്, ഇപഞ്ഞ് എന്തോ അറിയില്ല. എന്താ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞോ?
വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞു. സാമ്പാറ് ഇന്ന് സാമ്പാറും മുട്ട പൊരിച്ചേക്കെ ആക്കാന്ന് വെച്ചു
ഓ അയി്ശരി സാമ്പാറ്ലേ അഅ്ശരി, നിങ്ങളെല്ലാ തരം പച്ചക്ക റിട്ടാണ്ടാണോ സാമ്പാർ ഉണ്ടാക്കുന്നേ?
ഓ അതെ പച്ചക്കറി ഫുള്ളിടും. എന്തോ....?
പിന്നെ എന്താ പറയും. പിന്നെന്താ അപ്പൊ എല്ലാ ജോലി എല്ലാ ജോലിം കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കായരിക്കുല്ലേ?
ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാ.
ഉം നേരത്തെ കയ്യായിരിക്കൂല്ലേ ജോലിയൊക്കെ?
പേ കഴിഞ്ഞു അന്നട്ടിങ്ങനെ ഇരിക്ക്യാണ് അപ്പൊ മുറ്റം തൂക്കാൻ വേണ്ടി എറങ്ങാൻ പോയപ്പ രണ്ട് കുട്ടികള് ക്ലാസ്സിന്ണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അവർക്ക് വേണ്ടി പതിനൊ ന്നര തൊട്ട് വെയ്റ്റിങ്ങിലാണ് ഇതുവരെയും അവര് കേറീല.
ഓ ഓ അയ്ശരി. മക്കള് മക്കളൊക്കൊണ്ടായിരിക്കൂല്ലലേ?
ഓ മക്കളുണ്ട്. ഒരാളെട്ടിൽ പഠിക്കുന്ന്, ഒരാളഞ്ചില്, ഒരാളാറില്. ഒരു മോള്, ഒരു മോൻ. മോൻ മൂത്തത്, മോളെളേത്.
എല്ലാരും സ്കൂളില് പോയിട്ടുണ്ടാവോലല്ലെലേ?
ഓ സ്കൂളിൽ പോയി ഒ പിന്നെ മക്കളൊക്കെ പഠിക്ക്യാണോ?
ഇല്ല. മക്കളു ആകെ ഒന്നേ ഒള്ളൂ. ഓന് ഒരു മൂന്ന് വയസ്സേ ആവുന്നേ ഒള്ളൂ. പഠിക്ക ക്ക്യാനൊക്കൊന്ന് ആവ്ണൊ ള്ളൂ, അങ്കൻവാടീലൊക്കൊന്ന് വിടാന് ആഹ് ആവുന്നേ ഒള്ളൂ ആയിട്ടില്ല ആ മാസം കയ്യട്ടേജാരിച്ച് ഉം മക്കളൊക്കെ നന്നായിട്ട് പഠിക്ക്യോ
ഓക്കെ ഓ കൊഴപ്പയെല്ല ആഹ് ഔ പിന്നേ വീ ആഹ് വീട്ടിലാരൊക്കെ ഉണ്ട്
ട്ടില് ഉമ്മണ്ട് ഉപ്പണ്ട് പിന്നെ ഹുസ്ബൻഡ് ഹസ്ബൻഡ രണ്ട് പെങ്ങമ്മാര്ണ്ട് ഓലൊക്കെണ്ട് ആഹ് നിങ്ങള വീട്ടിലാരൊക്കെയുണ്ട്
ഇവിട ഹുസ്ബൻഡ് ഞാൻ മക്കള് നമ്മള് നാലു പേര്
ഓ സ്വന്തായിട്ടുള്ള വീടായിരിക്ക്യൂലേ
ആഹ് ആഹ് അഹ് അവിടെ എങ്ങനെയാ വീട്ടില ആഹ് സ്വന്ത വീട്ടി ലാണോ
എല്ല ഇവടെ സ്വന്തം വീട്ന്ന് പറയാ ആയിട്ടില്ല്യാ ഹാ ആഹ് ഒരു മോനൻ ഒരു മോനന്നെ ഒള്ളു ഒരു മോൻ ഒരു മോൻ തന്നെ ഒള്ളൂ ഉം ഉം ഉം ഒരു മോൻ തന്നെയൊള്ളു
ആഹ്
ഉം ഉം പിന്നേ നിങ്ങള് ആഹ് ഒരു മോനേ ഒള്ളു മൂന്നുവയസ് സായ ഒരു മോനേ ഒള്ളൂ പിന്നെ ആഹ് ഇപ്പവടെ തറവാട് ഫാമിലി ആയി ട്ടങ്ങനെ കഴിഞ്ഞ് പോകുന്നു
ആഹ്
ആഹ് പിന്നെ ഫിഷ് ഒന്നുല്ല ഫിഷ് ചിക്ക്
ഇന്ന് ആഹ് ആം ഫി ആ അതുണ്ട് മീറ്റിരിപ്പുണ്ട് മീറ്റ് ഞാൻ വെച്ചില്ല
ഓ അയ് ശരി
എ ക്ലാസുണ്ടെന്ന കേട്ടിട്ട് മീറ്റ് എടുത്തില്ല മക്കളെക്കെ സ്കൂളില് പോയീ
മക്കക്ക് സ്കൂൾക്കീ ഭക്ഷണം വേണ്ടേ
ഇല്ലാ അവർക്കുച്ച ഭക്ഷണം സ്‌കൂളീന്ന് കിട്ടും
ഓ അയ് ശരി സ്കൂൾന്ന് കിട്ടു ആവൂലേ ഓ അയ് ശരി എല്ലാർക്കു ഉണ്ടാവൂലേ
ഓ എല്ലാവർക്കു ഒണ്ട് ഗവൺമെന്റ് സ്കൂളല്ലേ അപ്പൊപ്പിന്നെ അവിടുന്ന് ഫുഡ് പിന്നെ ആഹ് പാല് ല് ആ അങ്ങനെയെക്കൊണ്ട് നമ്മളൊന്നും പഠിച്ച പോലെയൊന്നും അല്ല ഓ നോൺ വെജ് ആഴ്ച്ചയിൽ നോൺ വെജാണ്
ഓ അയ് ശരി അപ്പൊ സാധാരണ എന്നും പച്ചക്കറിയായിരിക്കൂലേ പച്ചക്കറിം ഉപ്പേരികളൊക്കായി
ഓ, ആ പിന്നെ, ഇടക്ക്, വെച്ച് അവര്, എ, വെജും കൊടുക്കും.
മരിഞ്ഞും, കൊടുക്കൂലേ, ഓ, പണ്ടത്തെ, മാതിരിയൊന്നും, അല്ല, ല്ലെ
ഓ, പണ്ട്, നമ്മള്, പഠിക്കുന്ന സമയത്തൊക്കെ, എന്തോ, ഒരു, സാ മ്പാർ, ഒരു, ചോറ്, പിന്നെ പയറ്, തോരന്ന്, അതേ, കാണത്തുള്ളൂ, പക്ഷേ, ഇപ്പോ കുട്ടിയൊക്കെ, ആഹ
ഞങ്ങളെറങ്ങി, പിന്നെ, അതുമല്ല, ആഴ്ചയിലൊക്കെ, എന്തോ, എന്തോ, തരം ഫുഡ് ഒക്കെ, ഉണ്ട്, എന്നൊക്കെ, പറയുന്ന, കേ
ആ, ഇപ്പം, ഒരു ചില, സ്കൂളില്, കാപ്പിണ്ട് ആ്, പിന്നെ, ഇവിടുത്തെ, സ്കൂളന്നും, കാ പ്പില്ല, പിന്നെ ഇവിടുത്തെ, സ്കൂളകൾ, എല്ലാംന്ന്, വച്ചാ, ആഴ്ചൽ, ഒരു ദിവസം, പാലുണ്ട്, ചിലപ്പോ, ഏത്തപ്പഴ ആരിക്കും, പ രം, പാല്ല്, ബൂസ്റ്റ് ഇട്ടിട്ട് കുടിക്കാനായിട്ട് പിന്നെ, അതിന്റെ, കൂടെത്തന്നെ, ഓ, അതിന്റെ, കൂടെ തന്നെ, മുട്ട മുട്ടേഒക്കെണ്ട്
അതെലേ, അതാവുമ്പോ, പിന്നെ, നമ്മളൊക്കെ, രക്ഷപപ്പെട്ടു ഉം, അതാ, ഓർക്ക്, പിന്നെ ചൂടുള്ള, ഭക്ഷണ ആട്ട, കിട്ടിയ, ചൂടോടുക്ക, അങ്ങനെ, കഴ പിച്ചാ, പിന്ന, എല്ലാ മക്കളും, അങ്ങനങ്ങോട്, കഴിച്ചോളൂ
ഓ, അങ്ങനെങ്, കഴിച്ചോളും, പിന്നെ, ഞാൻ, പിന്നെ, അവര് ഇവിടുന്ന്, വീട്ടിൽന്ന്, കൊടുത്തു, ഇടക്കൊക്കെ, വീട്ടിന്ന്, കൊടുത്തു വിടുമായിരുന്നോ, പിന്നെ, ഇപ്പൊ അവര് ആ, പിന്നെ ഇപ്പ പിള്ളേർ, പറയും വേണ്ട ഉമ്മീ, വേണ്ട, അല്ലാണ്ട് ള്ളളിൽന്ന്, കളിച്ചോളാന്ന്, പറയും.
അതെല്ലെ, അതാവുമ്പ, ചൂടോടുള്ള, കൈക്കാനുള്ള
ഓ, അതാകുമ്പോ, ചൂട്, ആഹ, നല്ല, ആഹ, ഫ്രഷ്, ഭാ,, - ഞാനെപ്പ, പോയാലും, വാങ്ങിച്ചു കഴിക്കു കേട്ടാ, സ്കൂളിന്ന്, എനിക്ക് സമയമൊക്കൊണ്, മീറ്റിങ്ങിനൊക്കെ, വിളിക്കുകയാണെങ്കി, രാവിലെ, പോയിട്ട്, ഈ, പാലി, സമയത്തൊക്കെയ പിള്ളേക്ക്, ഫുഡ്ഡുണ്ടന്ന്, അറിയണെിങ്കി, ഞൻ, വാങ്ങ കഴി
ഓ, അയി ശരി, അല്ലെ, ആ ഫുഡിന്, വേറരു, ടേസ്റ്റ്, വാണല്ലോ
ആഹ, നല്ല, ടേസ്റ്റ് ആ.
ഉം, ഉം
ആനെ സാമ്പാർ, പിന്നെ, നല്ല ടേസ്റ്റാ, ത്തോരൻ, എന്തെങ്കിലും, കാണ, വെച്ച പോലെ, അച്ചാർ കാണല്ലേ, കാണത്തുള്ളൂ
ആ, ആ, ടേസ്റ്റ്, ഓലെ, സാമ്പാറിനൊരു, വേറെ, ടേസ്റ്റാ ണ്, അത് ത്യം, ഉം, ഉം, ഉം പിന്നെ, എന്താ, അലക്കലും, എല്ലാം കഴിഞ്ഞ
അലക്കലൊന്നും, കഴിഞ്ഞില്ല, ഇനി വേണം, കയറാൻ, അലക്കാനായിട്ട്, ഒരു, മണിയാവുമ്പോഴത്തേക്കും, അലക്കാനായിട്ട് കേറും
ഓ, അ ശരി, നല്ല, മഴയല്ലേ, മഴയത്ത്, പോണങ്ങുംല്ലല്ലോ
ഇല്ല, നമ്മക്ക്, വീട്ട് മേകളിൽ, ഷീറ്റ്, അടിച്ചിട്ട് ഇണ്ട്, അപ്പൊ, കുഴപ്പല്ല
നല്ല, കൊഴപ്പില്ലാലേ ഇപ്പ, സ്കൂൾക്ക്, യൂണിഫോമൊക്കെ, ആവുമ്പോ, കുട്ടികള ഡ്രസ്സൊക്കെ, വേം, വേം, ഒണങ്ങുമായിരിക്കും, ഉ
ഒരു, കഴിഞ്ഞേന്റെ, അങ്ങേന്റെ, അങ്ങേ ക്കന്ന്, വെച്ചാൽ, വാരിക്കൊണ്ടോട്ടോന്ന്, ആ, ഹോളിന്റെ, അങ്ങേ, ഇങേ ഒരു ആശ കെട്ടിട്ട്, തുണികൾ, എങ്ങനെങ്കി, ലും പറക്കിട്ട്, ഉണക്കിെടുക്ക, പിന്നെ, ആരെങ്കിലും ക്കൊ, വന്നാ, ബുദ്ധിമുട്ടല്ലേ, നമ്മക്ക്, ഓ, പിന്നെ ചേറിന്റെ, അവിടെ, കെട്ടീട്ട്, അവിടെയിട്ട്, ഉണക്കി, എടുക്കും, ചീറ്റടിച്ചനേഷം, ഒരു, വിദൊന്ന്തായി
അതെ, ലേ, അതോട്, രക്ഷപ്പെട്ടു മക്കള്, തോനെള്ളൊണ്ട്, സ്കൂൾക്ക്, കുട്ടിൾക്ക്, പോലക്ക്, വരുമ്പോ, യൂണിഫോമും, മറ്റേ, ഡ്രസും കളൊക്കെ, വരെ, ഓണങ്ങണെല്ലോ, പ്പയ്ൻ, ഒന്നാമത്, അട്പ്പിച്, കൊറ ചൂസായിട്ട്, നല്ല മഴ അവിടെ, നല്ലങ്ങന, അങ്ങനെ, മഴണ്ടോ
ഇവിടെ, മഴ, ആ്, അടുപ്പ്, ഇപ്പൊ, ഞാന്, കഴിഞ്ഞ, ശനിയാഴ്ച, ഇപ്പൊ, ഈ, ശനിയാഴ്ച ഞാ, വ ഞായറാഴ്ച, വീട്ടന്, വന്നത്, ഞാന, ഇവിടുന്ന്, പോയ വെള്ളിയാഴ്ച മഴ തുടങ്ങി പിന്നെ ഞായറാഴ്ചയിലന്ന് ഞാൻ തിരിച്ച വന്നപ്പോഴും മഴയായിരുന്നു ഓ എന്റെ നാടന്ന് വെച്ചാ ഫോറസ്റ്റ് ഏരിയാണ് അവിടെന്ന് വെച്ച എപ്പഴും മഴയ ഉണ്ട് ഉം
മഴയായിട്ടുള്ള ബുദ്ധി മഴയായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ
ഓ പുറത്തോട്ടൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നച്ചതിന്റെ ചെളിയും വല്ലാത്ത ഒരവസ്ഥ പണി നടക്കുന്നല്ലേ ഉള്ളൂ
ഓ ആയി ശരിയ ആയി ശരി ആഹ പിന്നെ അതാ ട്രാവലൊക്കെ ചെയ്യാറില്ലേ
ഓ ട്രാവൽഓക ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഇടക്കിടക്ക് പുറത്തൊക്കെ പോകവറുണ്ട് പുറത്തൊക്കെ പോവാറുണ്ടോ
ഓ ഞങ്ങള് ഇടക്ക ഇടക്ക് ബീച്ചിലൊക്കെ അങ്ങനെ പോവും അതേമാതിരി പോറത്ത് എവിടെക്കെങ്കിലൊക്കെ അങ്ങനങ്ങനെ പോവും ഇപ്പ ഈ മഴയിൻ ഒന്നാമത് പോകാനും പറ്റില്ല മഴയല്ല മഴ ആകുമ്പോ പിന്നെ മക്കളും കൊണ്ട് പോക്കുന്നു നടക്കല്ല ആ
മഴയൊക്ക് ഭയങ്കര പാടാ
ആഹ മഴയത്തിപ്പൊ പാടപ്പരണ്ടു ദിവസത്തെ മയപ്പാറല് അതെ അതെ അതെ മയപ് പ്പാറൽ രണ്ടു ദിവസത്തെ കൊണ്ടിട്ടുള്ളു, അപ്പോയത്തിനും ജലദോഷം വന്നു
ആഹ് ഇവിടെന്ന് വെച്ച ഞാ എനിക്ക്യന്ന് ഞാ ഈ പിള്ളേര് രണ്ടു പേരും കൂടെ നമ്മളങ്ങനെ ഇരിക്കുമ്പോ പൊറത്തൊക്കെ പോവാറുണ്ട് അപ്പം, സാറ്റർഡേ സൺഡേ ആണ് പോകുന്നെ ഇപ്പൊ അങ്ങനെ ആ എല്ലാതള്ള ദിവസങ്ങൾ ടൂഷനും കാര്യങ്ങളൂ ളേളാണ്ട് പോകാൻ പറ്റത്തില്ലലോ, അപ്പൊവടെ ലീവ് ഇങ്ങനെ പോവും. പിന്നെ ഒരു എട്ട് ഒൻപത് മണിയൊക്കെ ആകുമ്പോ പതുക്ക തിരിച്ച് ഇങ്ങ് പോരും
ഉം.. അത് മതി ആ അതെ അതെ അതെ എടക്ക് പിന്നെ അങ്ങനൊക്കൊരു സന്തോഷം വേണവല്ലോ ഫ
ഓ അതൊക്കെ വേണം
അതെ അ അതന്നെ അന്നെ അതൊക്കെ ണ്ടാകുമ്പേ ഒര് സന്തോഷം ഉണ്ടാവ്വൊള്ളു
ഓ നമ്മളന്ന് വെച്ചില്ല എപ്പോഴും ല്ലാം അടച്ച് പൂട്ട്യ കണക്കിരിക്കുന്നതല്ലേ
അതെ അതെ അതെന്നെ, പിന്നെന്താ വീട്ടില് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ
ഇല്ല, കൃഷിയൊന്നും ഇല്ല
ല്ലെ... ചെടികളൊന്നും
പിന്നെ ചെടികളൊന്നും അങ്ങനെ ഇല്ലാ, കൊണ്ടുവന്ന് നട്ടാലേ ഇനിയിപ്പ മുറ്റൊക്കെ വൃ ത്തിയാക്കി വരുമ്പോഴത്തേക്ക് എല്ലാം പോകുന്നുണ്ട് ഞാൻ കരുതി എല്ലാംന്ന് സെറ്റ് ചെയ്തിട്ട് നടാന്ന് വെച്ച് പിന്നെ ആ പിന്നെ റംബുട്ടാൻ ഉണ്ട് ജാമ്പുണ്ട് അങ്ങനെ ഉള്ളതൊക്കെയെ ഉള്ളു ചക്ക ഉണ്ട്, പ്ലാവുണ്ട്, ആഹ് ഹ തേങ്ങ
ഇ ഒരുപാട് കൂടുതൽ ആണല്ലോ ഇക്കുറി ചക്യും മാങ്ങ്യൊക്കെ
ആഹ് അ
അതന്നെ ഇഷ്ടം പോലെ ചക്കായീണ് പ്പൊ ഇക്കുറി ഒത്തിരി ണ്ടാണും. ഇപ്പ അയ്നൊക്കെ വെള്ളം കുടിച്ച് ഒക്കെ ഒയ്യിവായി പോയി
ആഹ പിന്നെ ഏ നമ്മക്കിപ്പോ ഇവിടെരു നമ്മളെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടില് ഒരു പ്ലാവരിപ്പോണ്ട് അത് കൂടെയാണ്
അതെ അതെ
ആ അത്ണ്ട് ഉം പിന്നെ രണ്ട് തെങ്ങുണ്ട് ജാമ്പോണ്ട് പിന്നെ റമ്പുട്ടാനുണ്ട്
ഈ റമ്പുട്ടാനൊക്കൊരുപാട് കായ്ച്ചോ
ഓ കാഴ്ച്ച് കാഴ്ച്ച്
കാഴ്ച്ചൂലെ അഅ്ശേരി ഇപ്പ അയ്ന്റെ സീസണാണല്ലോ
ഇപ്പ അയ്ന്റെ സീസണ നല്ല മധ്‌രാ ആഹ നല്ല മധ്‌രാ പഴ്ത്ത് കഴിഞ്ഞ
നിങ്ങളുടെ റെഡ് കളർ ഉള്ള തന്നാണോ
ഓ റെഡും യെല്ലോയും ഒണ്ട് രണ്ടുഒണ്ട്
അത് രണ്ടിനും ഒരു ടേസ്റ്റ് ആയിരിക്കൂല്ലേ
ഓ രണ്ടില്ല രണ്ട് ടേസ്റ്റുവാണ് മധുരവും വ്യത്യസ്തവാണ് ഒന്ന് ചെറ്തും ഒന്ന് നല്ല നല്ല മധുരവാണ്
അഅ്ശേരി
പക്ഷെ, മഴ പെയ്തോണ്ടാണെന്ന് തോന്നുന്നു അത്ര ഇത് ല്ല ന്നാലും മധുരം ഉണ്ട് കൊഴപ്പല്ലാ
ആഹ് അതെ ബ ആ ഞങ്ങളെവിടെ ഒന്നും ഏതായാലും റംബൂട്ടാനൊന്നുല്ല. ഞങ്ങക്കിവിടെ റംബൂട്ടാനൊക്കെ കൊറവാ പിന്നെ ഫാമിലീന്ന് ബന്ധുക്കളെട്ത്ത്ന്നൊക്കെങ്ങനെ വരുമ്പോ കൊണ്ടര്വാന്നല്ലാണ്ട് അല്ലാ അല്ലാതൊന്നുല്ല പിന്നെ ചക്കേം മാങ്ങയും ഒക്കെ ഇഷ്ടം പോലെഇണ്ട് തേങ്ങേം, പിന്നെ ഉം അങ്ങൻ റ്റോക്കോങ്ങ്ണ്ട് പിന്നെ ചാമ്പണ്ട് ഉംഅതൊക്കെ നല്ലോണം ഊം ഉം പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് കഴിക്കാറായില്ല കാപ്പിയെ കഴിച്ചിട്ട് ദേ എങ്ങനെ ഇരിക്കുന്നേഒള്ളൂ നീ ഇപ്പ അടുത്ത ഫുഡ് കഴിക്കാൻ ടൈ ആയിവരുന്നു ഇനിപ്പ കുളിച്ച് നമസ്കരിച്ചതിന് ശേഷേ ഫുഡ് കഴിക്കാൻ കേറുള്ളു
ഓ ശരി ഹസ്ബൻ്റ് ഇവിടെ ഇവിടെ വീട്ടില്ണ്ടോ
ഓ ഹസ്ബൻറ് ഇന്ന്പ്പൊ ഉണ്ട് ജോലി ഇല്ല അപ്പിന്നെ ചെറിയ വെറവ്കീറലൊക്കായിട്ട് നിക്കേയാണ്
ഉം അയ്ശെരി ഉം അപ്പം ഫുഡ് കഴിക്കാനും ഓരും ഉണ്ടാവുവല്ലോ അല്ലേ
ഓ ഓരു ഉണ്ടാവും കഴിക്കാൻ
ഉം പിന്നെ
പിന്നെ കോള്ട്ടെ കട്ടാക്കാൻടൈമാ കട്ടാക്കാൻ ടൈം ആയോ കോള്
ഓ ടൈമായി ടൈമായി ഓക്കെ ശരി എന്നാ
പ്പശെരി
ഹലോ
അല്ല ഒനിങ്ങളൊന്ന്ന് കട്ടെയ്യോ